ഓ ഹലൊ ഹായ്
ഹായ് എന്താണ് വിശേഷം
സുഖം ഇത് എവിടന്നാ വിളിക്കണേ
ഞാന് മംഗലാപുരം
ഹലോ
എന്താണ് വെക്കേഷനൊക്കെ ഏട്ട് ബരും
എനിക്ക് വെക്കേഷൻ ഒന്നും ഇല്ല ബേസിക്കലി എന്റെ ചേച്ചിയുടെ മാരേജാ അപ്പൊ ഞാൻ അങ്ങനെ ഇങ്ങോ ഇങ്ങോട്ട് വന്നാ
ഓ
ഏ ഞങ്ങള് ഫ്രണ്ട്സു ആയിട്ട് പോവാറുണ്ട് ഫാമിലി ട്രിപ്പോളൊന്നും പോവാരില്ല ഫ്രണ്ട്സ് ആയിട്ട് ട്രിപ്പ് പോവാറ്ണ്ട്
ആഹ്
ഇതിന് ടൈമിംഗ് ഒക്കെ ഇണ്ടോ ഇതില് ഞാൻ ഇത് ഇന്ന് എട് ത്തിട്ടേ ഒള്ളൂ അതാ ഞാൻ ചോയ്ക്ക്ണ് എത്ര ടൈം
ആഹ് ഇണ്ട് ഇണ്ട് പത്ത്
ഓ ഹോ ഹോ പത് ത്ത് മിനിറ്റ് കംപ്ലീറ്റ് ആയാലേ അതെന്തേലും ആവൂ സുഖ ഖം ആ
വേറെ
വീട്ടിൽ ആരൊക്കെയ്ണ്ട്
എവിടേം പോവാറില്ല വീട്ടില് അമ്മച്ഛൻ
ഏ ഓ ഓക്കെ ഓക്കെ ഈ കോൾ അവര് റെക്കോർഡി യ്യോ അല്ല അങ്ങനെ എന്തെലും ഉണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട്
ഉം ഞാൻ ബേസിക്കലി ഞാൻ ഇത് ഇന്ന എടുത്തെ അതാ എനിക്ക് ഇതിനെ പറ്റി വല്ല്യ